ഹലോ
ആഹ സുഖാണോ
ആ നീ കൊറെ ആയിട്ട് വിളിച്ചിട്ട് നിന്നെ ഞാൻ കോള് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു
ആ ആണോ അതിന്റെ ഇഡേൽ വേറെ കോള് വന്നു അതാ
ഉം എന്താ ചെയ്യുന്ന
ഞാൻ പ്ലസ് ടു കഴിഞ്ഞിരിക്കാണ്
ആ അന്താ ഇരിക്കുന്ന കൊറച്ച നിന്നാ പോരന്നോ
ആഹ ഇങ്ങളെന്താ ചെയ്യുന്നേ
ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ടുള്ളൂ
ആണോ ആ ഇങ്ങളെന്താ ജോലി ചെയ്യാണോ അതോ
ജോലിയൊന്നുല്ല വെറുതെ ഇരിക്കുന്നു വീട്ടിലെ പണി ഗൃഹഭരണം സ്വസ്തം അവിടെയോ
ടെ എന്താ ഇനി പഠ പഠനം തുടരണം
ഉം കല്യാണം കഴിഞ്ഞോ
ഇല്ല ഇല്ല ഇങ്ങൽതോ
ഓ മോനുണ്ട്
മോന ചെറിയ മോനാ
ഉം ഒന്നാം ക്ലാസ്സിലാ
ആഹാ അവനെന്താ ഒറങ്ങിയോ
എവിട ഉറങ്ങുന്ന് ആ അവന് ഓറങ്ങുമ്പോ കൊറേ നേരവും
ആഹ നിങ്ങളും നേരം വെഴുകുംലേ
ഉമം മഴയല്ലേ കുറച്ചു നേരത്തെ ഒറങ്ങിക്കോളും തണുപ്പുള്ളതോണ്ട് അല്ലെങ്കിൽ ചൂടൊക്കെ ആകുമ്പോഴാണ് ഒറങ്ങാൻ വൈകുക
ആ അ
വേറെ ആരക്കെ ഇണ്ട്
ഇവിടെ എനിക്ക് അനിയനണ്ട് ഉമ്മ ഉപ്പ
ആ
ആഇങ്ങക്കോ ഇങ്ങൾ എങ്ങനെയ
ആ എനികോഎനിക്ക് എനി എനിക്ക് ഒരു അനിയനുണ്ട് ആ മൂപ്പർക്ക്കൊരു ചേച്ചിയുണ്ട്
ആണോ എ എങ്ങനെ ചേച്ചീണ്ടോ വീട്ടില്
ഇല്ല യില്ല
അ നിങ്ങൾ ഒറ്റക്കണോ അതോ
ആ അ അമ്മായിച്ചൻഅമ്മായിമയൊക്കെ ഇണ്ട്
അ അ ആ ഇങ്ങളെ ഭർത്താവ് എന്താ ചെയ്ണ്
വിദേശത്ത
ആണോ
ഉം
ഇം ഇപ്പ അടുത്ത വന്നിരുന്നോ
ആഹ വന്നിട്ട് പോയതാ
ആ അ ഇ നിഇന്ന് എങ്ങനെ ഇണ്ടായിരുന്നു ഇന്ന് ക്ലാസില്ലായിന്നോ മോൻക്ക്
ഓഹ് എല്ലാംദിവസവും സ്കൂളിലേക്ക് വിടും ഇബടെ ഇര്ന്ന് കഴിഞ്ഞാൽ മടി പിടിക്കും പിന്നെ
പോവാനാവൂലേ
ഉം മഴയായകൊണ്ട് രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എല്ല കുട്ടി മക്കൊക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് രാവിലെ ആവുമ്പോ ഒരു ഇത് ഇതാണ് എണീച്ച് കഴിഞ്ഞാ പിന്നെ ഓക്കെ അത് വേറെ ഉം ഉം അതുവരെ അവർക്ക് ആ എന്തിനാണോ കുറച്ചു കൂടി ഒറക റങ്ങട്ടെ പറഞ്ഞിട്ടുള്ള വാശിയാണല്ലോ രാവിലെ അവര് പിടിയും വലീം കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാ പിന്നെ വൈകുന്നേരം വന്നൽ അടുത്ത പിടീം വലിം
എണീക്കാൻ മടിയല്ലേ
അതെ പക്ഷെ നമുക്ക് വണ്ടി ഏർപ്പാടാക്കിന്ന് അപ്പൊ വണ്ടി വരുമ്പോ ആള് നിക്കണ്ടേ റെഡിയായി നിക്കണ്ടേ അല്ലെങ്കി ൽപിന്നെ അവർക്ക് അത് ഒരു ബുദ്ധിമുട്ടാവൂലേ
ഇമ് മോനെ എങ്ങനെ അടുത്തന്നെയാണോ പോകുന്നത് ദൂരം ഉണ്ടോ സ്കൂളിലേക്ക്
ഒ ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ടാവും
ആ അപ്പൊ അടുത്താണ്
പക്ഷെ ഇവനങ്ങ എല്ലാ കുട്ടികളെം എടുത്തു വരുമ്പോത്തേക്ക് ഒരു സമയം ആവല്ലോ
ആ അതെ അത് ശെരി
അ ആഒരു പ്രശ്നേയുള്ളു
ആ
വഴ് മ് എങ്ങനെ
പഠിക്കാനൊക്കെ ഉഷാറാണോ അതോ മടിയാണോ
മോ ആൺകുട്ട്യോള് പിന്നെപൊതുവേ പഠനത്തിനോട് താല്പര്യം ഉണ്ടാവൂലല്ലോ മറ്റ് വിഷയങ്ങ ളായിരിക്കല്ലോ
ആ ശെരിയാണ് ഓര് ക് അടങ്ങിയിന്ന് ശീലണ്ടാവുലല്ലോ
ഇല്യ ഇല്യ ഇല്യ കളി കളി ന്നുള്ളവിചാരാണല്ലോ ഇപ്പോഴൊക്കെ കൊറച്ച് കഴിഞ്ഞാലല്ലേ എന്താണ് പഠനം പഠിച്ചത് കൊണ്ട് എന്താ കാര്യം ന്നൊക്കെ അവർക്ക് മനസ്സിലാവൊള്ളൂ നമ്മള് പറഞ്ഞ് കൊടു ക്കുമ്പോ കുട്ടികൾക്കറിയില്ല അവര് മനസ്സിലാക്കി എടുക്കണം അപ്പോഴേ അവര് പഠി ക്കാൻ തൊടങ്ങുള്ളൂ അല്ലാതെ അവിടെ സ്കൂള്ന്ന് അധ്യാപികമാര് പറഞ്ഞു കൊടുത്തിട്ടോ അല്ലെ മാഷുമാര് പറഞ്ഞ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല അവർക്ക് മനസ്സിലാവണെങ്കിൽ അവൻ സ്വയം ചിന്തിക്കാൻ തൊടങ്ങണം
ശരിയാതിനിനി ഒരുപാട് സമയം
ആ്നമ്മളെല്ലാ കുട്ടികളേം കാണുമ്പോ ആ കുട്ടി നോക്ക് ഈ കുട്ടി നോക്ക് ന്നല്ലെ പറയാല്ലേ പഠിപ്പിക്കുമ്പോ ആ കുട്ടി നല്ല പഠിക്കുന്നുണ്ട് നീ അതേപോലെ ആവണം എന്നല്ലെ പറയാ പക്ഷെ ആ കുട്ടി കുട്ടിക്ക് തോന്നാതെ നമ്മൾ എന്ത് പറഞ്ഞ കൊടുത്തിട്ടും കാര്യല്ല
അത് നമ്മള് വലിയരും അങ്ങനെ തന്നെ നമുക്ക് തോന്നണ്ട്
പഠിക്കന്നല്ലേ പറഞ്ഞേ
ആ അതെ
എന്താ പഠിക്കുന്നെ
ഞാനിപ്പോ പ്ലസ് റ്റു കഴിഞ്ഞു
ഏ പ്ലസ്‌റ്റു കഴിഞ്ഞിട്ടാ ആ മ് മ് ഇനി എന്താ പരിപാടി എന്നിട്ട്
ഇനി എന്താ ഡിഗ്രി നോക്കണം അലോട്ട്മെന്റ് കൊട്ത്ത്ട്ട്ണ്ട്
ആഹ ഇപ്പൊ അത് പഠിച്ചിട്ട് വലിയ കാര്യണ്ടോ
വേറെ എന്തെങ്കിലും കോഴ്സസ് എടുക്കണം പിന്നെ ഡിഗ്രി ന്ന്ള്ളതൊര് താണ് ഇനിയിപ്പോ- ഇന്റർവ്യുന് ചെന്നാലോ
ഒരു ബിരുദം കിട്ടുന്ന് മാത്രല്ലൊള്ളൂ പക്ഷെ അതിൽ നിന്ന് ജോലി കിട്ടൂലല്ലോ
ആ നം നമ്മൾെടുക്കുന്ന വിഷയം അനുസരിച്ചിരിക്കും
ഉം
ഇപ്പൊ ക-
ഇതെല്ലാം കഴിഞ്ഞിരിക്ക്ണത് ഞാ ഇതെല്ലാം കഴിഞ്ഞിരിക്കണ ഞാനാണവിടെ ആ ചോദിക്കുന്നത്
ആഹ
നിങ്ങള് ഏത് വരെ പഠിച്ചത്
മലയാളം ആഹ
ഹലോ
കേക്കുന്നില്ല
ആഹ് ആഹ് ഇപ്പൊ കേൾക്ക്ണ്ട്
ആഹ എന്താ ചോയിച്ചേ
നിങ്ങള് ഏതുവരെ പഠിച്ചേ
ഞാൻ പറഞ്ഞില്ലേ ഉം ഉ ഞാൻ എടുത്തത് മലയാളാണ്
ഡഗ്രിയാണോട്തേ
മലയാളം എടുത്തത് ആഹ് പിന്നെ
പി ജി ചെയ്ത്നാ
അഹ് ഇല്ല ഇല്ല അതിന് മുന്നേ ഞാന് അധ്യാപനത്തിലേക്ക് പോയി
ആണോ എന്നിട്ട് അത് എടുത്ത് ജോലിയൊക്കെ നോക്കിയിരുന്നോ
ആഹ് കൊറെൊക്കെ പോയിര്ന്ന്
ആഹ് പിന്നെപ്പോ മോനുണ്ടായപ്പോ ടെസ്റ്റ് എടുക്കാനോ
ആഹ് ഇനി പോണം ഇനി നോക്കണം പിന്നെ ഓരോരോ തെര്കിന്റെടേല് ഏഴ് ഏഴ്
ആഹ് യുപിയാണ്ലെ ആഹ് ഹാ
മഴയെല്ലം കൊണ്ടിട്ട്
ആഹ് ജലദോഷാണോ
ജലദോഷല്ല മ്മക്ക് ന്ക്കി പെട്ടെന്ന് അലർജി ഇള്ള ആളാ
ആഹ് ആഹ് അപ്പൊ പെട്ടെന്ന് തുമ്മലും ഒക്കെ വരുല്ലേ
കുല തുമ്മിക്കൊണ്ടേയിരിക്കും വേദന നെഞ് വേദന എടുക്കും അങ്ങ- അതുവരേ തൂയിക്കൊണ്ടെയിരിക്കും
അപ്പൊ എന്താ മെഡിസിൻ അല്ല മരുന്ന് എന്തെങ്കി ണ്ടോ
മരുന്ന് കുടിച്ച പിന്നെ അതിന്റെ അടിമയായ്പോ
ആഹ്
പിന്നെ പൊർത് പോയാല് ബസ്സിലൊക്കെ പോകുമ്പോ ഉള്ള ആഹ് ഇതും എന്താ പറയാ പൊടി എങ്ങനെ ആഹ് പൊടി പിന്നെ മാസ്ക് ഇടാനും പറ്റൂല
അതന്താ
അതിൻക്കിട്ടാ അത് കൂടുതൽ പ്രശ്നാവും ചെലോർക്ക് അങ്ങനെയ കൊറ നേരം അത്ങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോഴേ
ആഹ് ആഹ് കുറെേ നേരം ഉപയോഗിക്കുമ്പോ അതിലും ഈ പൊടിയൊക്കെ ആവല്ലേ
ഇങ്ങത്തെ പ്രശ്നള്ളോര് അത് ഉപയോഗിക്കാൻ പാടില്ല
ആണോ അങ്ങനൊക്കെ ഉണ്ട്ല്ലേ
അന്ന് കൊറോണ വന്നപ്പോ കൊറെ ബുദ്ധിമുട്ടി ഇത് വെക്കാെതെ പൊർത്ത്പോവാം പറ്റില്ലല്ലോ
ഉം.
അങ്ങനത്തെ പ്രശ്നങ്ങള്ണ്ട്
ഉം അല്ല കൊറോണക്ക് ശേഷണ് ഇ ങ്ങനെ അലർജി വന്നത്
അലർജി പണ്ടേ ണ്ട് പക്ഷെ നമ്മളത് കാര്യക്കില്ല കൊറച്ച് നേരം കഴിഞ്ഞ കഴിഞ്ഞില്ലേ പിന്നെ പനിയൊക്കെ വരുമ്പോഴല്ലേ കുഴപ്പംള്ളൂ അത് ന്താപറയാ കഫക്കെട്ട് ആവുമ്പോളല്ലേ പ്രശ്നം വര്ണുള്ളൂ
ആഹ് തുമ്മലാവകുമ്പോ അങ്ങനെ അങ്ങട്ട് മാറിക്കോളൂല്ലേ
അലർജിക്കാർക്ക് വേം മാറും അല്ലാത്തവർക്ക് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും
ഉം
അവടെ അവടെ ആരൊക്കെയ്ള്ളെ
ഇവിടെ ഉമ്മ ണ്ട് ഉപ്പ ണ്ട് അനിയന്ണ്ട്
ഉം പഠിക്കുന്നുണ്ടോ
ഓ ണ്ട് അനിയനിപ്പൊ പ്ലസ് വണ്ണാണ്
ആഹ് നന്നായി പഠിക്കണല്ലോല്ലെ പറഞ്ഞ് കൊടുക്കോ
അവൻക്ക് ഇന്നേക്കാൾ ബുദ്ധിണ്ട് അവന്നെനെ ഒറ്റയ്ക്ക് പഠിച്ചോളും
ചെല ചെല ആൺകുട്ടികള് പഠിപ്പിച്ച് തരാതെ അറിയില്ലാന്ന് പറയ്
ആ. ആ ഇൻക്ക് ഇരുന്ന് പഠിക്കാറില്ല പക്ഷെ വേഗം മനസ്സിലാവണോണ്ട് അങ്ങനെ പഠിക്കു
ആ ചോർനെന്താ രാത്രിത്തേക്ക്?
ചോറിന് മീൻ കറി മീൻ പൊരിച്ചത് ഉപ്പേരി അവിടെയോ?
വടെ ആ മീൻകറിനന്നല്ലേ ഇപ്പ എല്ലാട്ത്തും പ്രധാനം.
ആ അതൊന്നും ഇണ്ടാവ്‌ലാ
സോയാബി ഭയങ്കര ഇഷ്ട
എങ്ങനെ പൊരിച്ചതാണോ അതോ
ആ പൊരിച്ചത് പൊരിച്ചത് തന്നെയാ പിള്ളേർക്ക് ഇഷ്ടാ. അവരെ പറഞ്ഞിട്ടും കാര്യല്ലാ പൊരിക്കും. പിന്നെ പപ്പടം പൊരി തന്നെ.
ആ എന്തെല്ലാരും കഴിച്ചോ?
ഇല്ലേ ആരും കഴിച്ചിട്ടില്ല.
കഴിക്കാൻ സമയായില്ലേ അവടെ?
ഞങ്ങള് കൊർച്ച് ലേയ്റ്റ് നേരം വഴുകിട്ടാണ് കഴിക്കാ.
ആ ഞങ്ങളിവടെ നേരത്തേ കഴിക്കും.
കഴിഞ്ഞാ ന്ന്ട്ട് ആ അസെരിക്കും ആഹാരം കഴി നല്ലതാ വേഗം ഉറക്കം കിട്ടും ന്ന് പറയാ.
ആ ഉറങ്ങുന്നതിനൊരണ്ട് മണിക്കൂറുമ്പ് കഴിച്ചാൽ വേഗം ഉറങ്ങും.
ആ വേഗം ഉറങ്ങ ദഹനം നടക്കും. നമ്മളിവടെ അത് കെടന്ന കഴിഞ്ഞപാട ന്നെ കടക്കല്ലേ ആ. ഉം പിന്നെ ക്ഷീണണ്ടെങ്കി പിന്നെ ദഹനൊന്നും വേണ്ടട്ടാ. വേഗർങ്ങ ജോലി ക്ക്‌ പോന്ന ആൾക്കാരൊക്കെ ആണെങ്കിലേ ചോർ തിന്നാലും ഇല്ലെങ്കിലും ഒന്ന് കെടന്നാൽ മതി കട്ടിലണ്ട് കിടന്നാൽ മതി ന്ന ഒർങ്ങിക്കോളും
ഉം സുഖായിട്ട പറഞ്ഞെ ആഹ
ഏത് വിക്സ ഉപയോ ഏ
അവടെ നല്ല മഴയുണ്ടോ രാവിലെ തൊട്ട്
ഇല്ല ഉള്ളെ ഇവിടെ അത്ര മഴയൊന്നുല്യ ഇപ്പൊ കണ്ണൂര് കാസർഗോഡണല്ലോ സ് സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാ ന്ന് പറഞ്ഞേട്ട്
ആണോ
ആഹ ഞാന് വായിച്ചില്ലായിരുന്നു ഇപ്പൊ അവിടൊക്കെ നല്ല മഴ ഉണ്ടാവുല്ലേ
ഉം ഇതെവിടെ സ്ഥലം
ഞാനും മലപ്പുറംങ്ങളോ
ഞാനും അപ്പൊ നമുക്കൊന്നും മയ ഇല്ല മലം മലപ്പുറം മഞ്ചേരി
മഞ്ചേരി ഞാന് പരപ്പനങ്ങാടി ഇവിടെ നല്ല മയെണ്
പരപ്പനങ്ങടി അത്ര മഴയൊന്നു ഇല്യ
ഇന്ന് നല്ല മഴ പെയ്തിര്ന്നു ഇപ്പളും പെയ്തോണ്ടിരിക്ക ആ കണ്ണൂർ അ അവിടെ
ക്കെ മറിഞ്ഞ് മേ തോണിയ എന്താ മറിഞ്ഞ് റിഞ്ഞ്
ആഹ ആ ഇവിടെ
എന്തെയും പറ്റിയോ
അത് കൊ കൊറെ മുമ്പല്ലേ
ഇപ്പ അടുത്ത നമ്മ അറിഞ്ഞില്ലേ
ആ അതിലൊന്നും പറ്റില്ല ആ കൊറെ മുമ്പ് ഒന്നും മറിഞ്ഞിരുന്ന അതില് കൊറെ പേർക്ക്